ആഹ്
ആഹ് ഹലോ
കേൾക്കാൻ പറ്റ്ണ്ടാ?
ആഹ് കേക്കാം കേക്കാം.
ആഹ്
ആഹ് ഊണ് കഴിഞ്ഞായിരുന്നോ? ഊണ് കഴിഞ്ഞോ?
ഓഹ് കഴിഞ്ഞ്. പിന്നെ മോനങ്ങനെ ഒർക്കാ.
ആഹ് ആഹ് ആഹ്. പിന്നെ എന്താ
കളിക്കാനൊന്നും പോവണ്ടാവില്ല മക്കള് പൊറത്ത്ക്കില്ലേ?
എന്തോ?
ഹലോ.
ഹലോ.
മ മക്കളെ കളിക്കാനൊന്നും പോവേണ്ടാവില്ലാല്ലേ പറയാ മഴ അയേനെകൊണ്ടെ?
ആഹ് ഇവിടെ വെ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് കളിക്കും.
ആഹ്
ആഹ് അപ്പറത്തെ പിള്ളരെ ഒരു കൊച്ചൊണ്ട് ആ കൊച്ചിന്റെ കൂടെ ഇരുന്നു കളിക്കും.
എല്ലാരും അവിടന്നല്ലേ?
ആഹ് ഇവിടെ വീട്ടി തന്നെയാ വെളിലെങ്ങും പോകത്തില്ല.
അടുത്തടുത്ത് വീടുണ്ടേയിക്കും ഉം.
ആഹ് അത കൊണ്ട് വീട്ടി ഇരുന്ന് കളിച്ചോളും ടി വി യും കണ്ട്.
ആഹ് ആഹ് ഇങ്ങള് വേറെ വീട് എടുത്ത് താമസിക്കാ അല്ലേ തറവാടോ?
ഒന്നിച്ചാ.
ആഹ് ആഹ് ആരാ അച്ഛനും അമ്മക്കെ ഇണ്ടോ?
ആഹ് ഒണ്ട് ഒണ്ട് അച്ഛനും അമ്മേം അനിയനും ഒണ്ട്.
ആഹ് കല്ല്യാണം കഴിഞ്ഞല്ലേ?
അനിയൻ ഇൻ്റെ അനിയൻ കെട്ടിയില്ല.
ആഹ് ആഹ് ആഹ്
പിന്നെ അവിടെ ആരൊക്കെണ്ട്?
ഇവിടെ ഞങ്ങള് ഏഹ് പിന്നെ ഭർത്താവും ഞാനും മൂന്ന് മക്കളും എന്നെ ഉള്ളൂ
ആഹ് ആഹ് ആഹ്
ഉമ്മ മരിച്ചോയി ഉപ്പ വേറെ കല്യാണം കഴിച്ച് വേറെ സ്ഥലത്താണ്.
ഉം ഉം ഉം ഉം മഴ ഒണ്ടോ ഇപ്പവടെ?
മഴ ഇപ്പം ഇങ്ങനെ ഉം ഉം കാർമേഘം കെട്ടിങ്ങനെ നിക്ക്ണ്ട് അതുകൊണ്ട് പെരും ചൂടാ. അല്ലെങ്കി ഇത്ര ട കാറ്റൊക്കെ ഇണ്ടായിനി ഇപ്പോ അതും ഇല്ലാ
ഉം ഇവിടെയൊന്ന് ചാറി പെയ്തില്ല.
ആഹ് ഇബടെ പെയ്ത് ഒരു മൂന്ന് ദിവസം മുന്നേ വൈകുന്നേരം നല്ലൊരു മഴ കിട്ടി.
ആഹ് ആഹ് ആഹ്.
ഒരു മണിക്കൂറോളം പെയ്ത് മഴ.
ഉം ഉം
പിന്നെ പെയ്തില്ല പിന്നെ അങ്ങട്ട് വെയിലെന്നെ
ആഹ് അത് തന്നെ ഇപ്പ അതുകൊണ്ട് ഒരു വെയില് ഒണ്ട്
ആഹ് ഇനിയിപ്പോ സ്കൂള് തൊറക്കാന് നിക്കായിരിക്കും നല്ലോണം ഇങ്ങട് കൂടാന് മഴ
ആഹ് അത് തന്നെ സ്കൂൾ തൊറക്കുന്ന സമയത്താ മഴ ഭയങ്കരം
ആഹ് അപ്പൊ ഈ മക്കള് പോവാനും കുടുങ്ങു
ഉം അതെ അതെ സ്കൂളി പോവാനും വരാനും കൊണ്ടുവരാനും ഒക്ക്
ആഹ് കൊണ്ടരാനും അതന്നെ സ്കൂൾ ബസ്സ് ഇണ്ടാകുമ്പോ പിന്നെ കൊഴപ്പല്ല ഉം ഇന്റെ വല്യ മോള് ഉം ഉം ലൈൻ ബസ്സിന് പോവലാ
ഉ ആഹ് ആഹ് ഇവിടെ ബസ്സിനാ ഉം താഴെക്കൊണ്ടുപോയി വിടണം നമ്മള് ബസ്സിന് അങ്ങ് പൊക്കോളും
അത് ശരി
ആഹ് പിന്നെ എന്തോണ്ട് സ്പെഷ്യല്
നമ്മളവടക്കെതാ പിന്നെന്താ പറയല് മഞ്ഞപിത്തം ങ്ങലവിടെണ്ടോ
ഇവിടെ മഞ്ഞപ്പത്ത ഒന്നുമില്ല അങ്ങനെ
ആഹ് എല്ലട്ത്തുണ്ട്
ആണ്ല്ലേ ഈ ചൂട് ചൂടല്ലേ അതാ ഈ ചൂട് സമയത്ത് വെള്ളമൊക്കെ നല്ലോണം കുടിക്കണന്നാ
ഒരു ഫങ്ഷൻ ഉണ്ടായിന് വല്ല്യ പരിപാടി അയ്ല് എന്തോ ഡ്രിങ്ക് കുടിച്ചതാർഞ്ഞ് അവ്ട്ന്നെല്ലാര്ക്കും ഉണ്ടായ്പോന്നാ
ഓഹോ
ഉ
ആഹ് ഹാ
എല്ലോട്ത്തുണ്ട് ങ്ങട്പ്പോ വടെ മാരേജോ അങ്ങനെ എന്തെങ്കിലൊക്കെ വന്ന് കഴിഞ്ഞാല് പിന്നെ എന്താ ജീരകവെള്ളോ അങ്ങനെ കരിങ്ങാലി വെള്ളൊക്കെ വെക്കാ മറ്റേ വെള്ളൊന്നും വെക്കാൻ പറ്റൂല്ല
ഓഹ് അങ്ങനെണ്ടല്ലേ
ആഹ് ആഹ് ഹെൽത്തിന്റെ ഇതിന്റെ അവര് പറഞ്ഞിരുന്നു
ആഹ് ഹാ ഹാ
ഒരാക്ക് ണ്ടായാ എല്ലാവർക്കും ഉണ്ടാവൊല്ലോ അത് അമ്മ അവിടെ എല്ലാർക്കും ഒര്ക്കെണ്ടായതാ വീട്ടില്
ആഹ് ഹാ ഹാ ഹാ ഇവർക്ക് പിന്നെ ചൂ ചൂട് കുരുവിന്റെ ഇതായിരുന്നു ചൂട് സമയയതൊണ്ട് പിള്ളേർക്കെല്ലാം അങ്ങ് ദേഹത്തെല്ലാം
അഹ് ചുടുകുരു ഉണ്ടായെന് പക്ഷേ അവിടെ മക്കൾക്കൊന്നും അങ്ങനെ പൊന്തൂലാ
ആഹ് ഹാ ഹാ കൊച്ചു കുഞ്ഞ് ഉള്ളോണ്ടേ പാമ്പേഴ്സ് ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ മെയ് ന്നിട്ട് രാവിലെ ആകുമ്പത്തേക്കും ഭയങ്കര രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പത്തേക്കെ ഭയങ്കര ചൂരു
ഉം നിങ്ങള് ക്രീമേക്കാതെ ഇട്ടൊടുക്കല്
അല്ല ക്രീമ് തേച്ചിട്ട് തന്നെ ഇടുന്ന പക്ഷേ എന്തോ അറിഞ്ഞിട്ടില്ല ചൂട് കൊണ്ടായിരിക്കും ചെലപ്പോ
ഇവടെ ഞാന് ടെട്ടിബാറിന്റെ ക്രീമില്ലേ
ആഹ് ഹാ ഹാ ഹാ
അത് വാങ്ങിയാണ്ട് അതന്നെ ഉപയോഗിക്കലാ അവൻ ക്രീം ഇടാത ഇട്ടും എടുക്കലേ ഇല്ല ഒക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് റാഷസ്ന്നാട്ടി മൊത്തം ആഹ് ചുവന്ന മുറിയായി
ഓഹ് എ ഞാൻ ക്രീമല്ലാ ഒരു പൗ ഡറുണ്ട് ഈ ചൂടിനള്ള ഒരു പൗഡറ്
ആഹ് ആഹ് അത്‌ ഡോക്ടർ എഴുതിയതാ
ഡോക്ടർ എഴുതിയല്ലാ
ആഹ് ചെറിയ കുട്ട്യാക്ക് പറ്റി വെക്കൂല്ലേ
ആഹ് കുഞ്ഞു പിള്ളാർക്ക് പറ്റുന്നതാന്നാ പറഞ്ഞത്
ആഹ്
അത് അന്നേരം പിന്നെ പെട്ടെന്ന് മാറി കെട്ടോ അത്
ആഹ് കൊറഞ്ഞേക്കുല്ലേ ഉം ഉം ചക്കിം മാങ്ങിയൊക്കെ ഉണ്ടോ നിങ്ങളവിടെ
ആഹ് മാങ്ങയ് കൊറ ചക്കയുണ്ട്
ഓഹ്
ആഹ്
വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയല്ലേ
എന്തൊണ്ട്
ചക്കമാങ്ങ വിഭവങ്ങളൊന്നും ഉണ്ടാക്കലില്ലേ ചോയ്ക്കാ
ആഹ് ഉണ്ടാക്കും ഉണ്ടാക്കും
ആഹ്
എടയ്ക്കൊക്കെ ഉണ്ടാക്കും ഇവിടെ കൂടുതലും മറ്റെ ഏ ത്തക്കഉണ്ടല്ലോ
ആ
ആ അത് വറക്കുക ചെയ്യുന്നേ
ആഹ ശരി
ആഹ് വാഴൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്നെ
ഉം ഉം അമ്മള് ഇവിടെ കൂടുതലും ഈ ചക്കകാല ആയാല് ചക്കനോടുള്ള പലേ ഡി ണ്ടാക്കും ചക്ക കൂട്ടാന ചക്ക പൊരിച്ചത് ചക്ക പായസം ചക്ക ജ്യൂസ്
ഓഹോഹോ ചക്ക പായസ അതങ്ങനെ ചക്ക പായസ ണ്ടാക്കുന്നെ
ചക്കപായസം പിന്നെ ഇൻകറീല ന്റെ മ്മ ണ്ടാക്കലുണ്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കൽണ്ട്ണ്ട്
ആ ഹ ആാ
ചക്ക കുുരുവിനോട് ചെയ്ക്ക്ക് ണ്ടാക്കി കുടിക്കല ണ്ട് ഇവിടെ അത്ണ്ടാക്കി ണാ ങ്ങൾ
ചക്കക്കുരു ജ്യൂസൊ
ചക്ക കുരുല്ലേ ചക്ക കുരു
ആ ആ ഹ
ആ കുരുവിനോട് ശയ്ക്ക് ആ ശയ്ക്ക് ണ്ടാക്കി കുടിക്ക
ഓ ആഹഹാ ആഹ ഹാ
അതല്ല രസം അത് ജ ചക്കക്കാരു മറ്റേ കുക്കറിലിട്ട വിസ്‌ലടിപ്പിച്ച് വവിച്ചിട്ട് പല് ഏലക്കായും ഔട്ട ആ ചേട് അൈക്ക് ഇത്തിരി ഐസ്ക്രീം ഇട്ട് കഴിച്ചാതിത ന്നല്ലാ രസ
ആ അത് കൊള്ളാലോ ചെയ്യാൻ പറ്റില്ല
ആ ആ
ചക്കക്കുരുവ എങ്ങനെ എടുക്കുന്ന
ചക്കക്കുരു നഞമ്മൾ കഴുക സാധാരണ പോലെ തൊലി ഒന്നും കളയണ്ട അന്നേ അങ്ങനെ തന്നെ കുക്കറിലിട്ട് വിസിലടിപ്പിക്കുക ഒരു നാലഞ്ചു വിസിലടിച്ചിട്ട് എടുത്ത് വച്ചായിട്ട് ചൂടാറിട്ട് ആ തോല് ഇങ്ങോട്ട് തൊലിച്ചെടുക്കുക
ആ
തൊയ്ച്ചെടുത്തിട്ട് അയ്ക്ക് പാല് ഒയ്ക്കുക ഏലക്കായും ട പഞ്ചസാര ഇട്ട് ആഡ് ക്കന്നട്ടയിക്ക് ലേസം ഐസ്ക്രീമ് മിക്സെയ്തിട്ട് കഴിച്ചാതി യല്ല രസാ
ആണല്ലേ
ഉം
ആഹ് ആഹ് ആഹ് ഒരൂസം നോക്കാം
രന്നില്ല്യ ഒരാക്ക് കൊടുത്ത് കെയിഞ്ഞാല് ഇപ്പ അമ്മ ആരെങ്കി അതിഥികളൊക്കെ വീട്ട് വന്നെയിഞ്ഞാല് ഓൽക്ക് നമ്മളടിച്ചു കൊടുത്താല് ചക്കക്കുരുവാന്ന് ആർക്കും മനസ്സിലാവുല്ല
ഓഹോഹ് അങ്ങനെണല്ലേ
അതെ ഷെയിക്കിന്റതേ ഷെയ്ക്ക്ണ്ടല്ലോ നമ്മള ഈ കടേ ന്ന് കുടിക്കണേ പിന്നെ മ റ്റേ ഡയറീ മിൽക്കിന്റെക്ക ഷേയിക്ക് അതിന്റെക്കാ ച്ചോവന്നെ വരുള്ളു ഉം അതുപോലിര്ക്കും
ആഹ് ആഹ് ആഹ് ആഹ് ഒരൂസം നോക്കാം
ഉം ഉം
ഞങ്ങ വ്ടെ ചക്കക്കുരു കിട്ടുമ്പോ ഒന്നില്ലേ മെഴ്ക്കോര്ട്ടി യല്ലേ തോരൻ
ആഹ് ഇവടങ്ങനൊന്നും വെച്ച വൽ ക്കൊന്നുംഷ്ടല്ല്യ കയ്ക്കൂല അപ്പൊ ഞാൻ എന്തെയ്യും എല്ലാ എടുത്തിട്ട് ജ്യൂസടിക്കും എന്നാല അല്ലേ ചൂടില് കുടിക്കാനും നല്ലതാണ് നല്ല ടേസ്റ്റുവാ
ആഹ് ഒരൂസം ട്രൈ ചെയ്ത് നോക്കാ.
ഐസ്ക്യൂബൊക്കെട്ടട് കഴിച്ചാല് എന്തോ, എന്തോരു രസാറിയോ
ആഹ് ഹ ഹ ഹ. ചക്കകൊണ്ട് പിന്നെ നമ്മളീ അവി ആഹ് അല്‌വേ
എങ്ങനേ? ആഹ്
അത് കേട്ട്ട്ട് ണ്ട്, ‌ ഇത് ഞാൻ ആദ്യായിട്ട കേക്ക്ന്നെ.
ആഹ്
ആഹ് ഒരൂസിരിക്കുമ്പ ട്രൈ ചെയ്ത് നോക്കാ.
ഞ്ഞം ഞാന്ങ്ങനെ ഈ അമ്മള് യൂട്യൂബ് ല്ങ്ങനെ നോക്കു ഒരോന്ന്, ങ്ങട്ടതേപോലെ ഇണ്ടാക്കലാ.
ആഹ് ആഹ് ആഹ് ഞാനും ഓർ ചെലപ്പോക്കെണ്ടാക്കണംന്നോർക്കും. പിന്നെ സമയം കിട്ട ത്തില്ലാ, ഈ കുഞ്ഞ് കുഞ്ഞുള്ളോണ്ടേ
യൂട്യൂബ്ങ്ങനടിച്ചാല് എല്ലാ സാധനോണ്ടല്ലോ അയ്ല്ണ്ടാക്ക്ണത്.
ആഹ് ആഹ് ആഹ്
ഉം
ആഹ് ഇവളൊറങ്ങ്ന്ന സമയത്താ നമ്മുക്ക് ഓരോന്നുണ്ടാക്കാൻ പറ്റത്തൊള്ളെ, ആ സമയത്ത് തുണി അലക്കാനും ജോലിയും കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് ഒണരും. പിന്നെ അടക്കത്തില്ല.
ഞ്ഞം ഞാന് വടെ ഇവ ഇവല ൻക്കെണ്ടെങ്കിലെന്തേം ഇണ്ടാക്കെന്നൊള്ളൂ. അല്ലെങ്കില് ചോറ് ക്കെ എന്തെങ്കിലും ചമ്മന്തിയോ അച്ചാറോ എന്തെങ്കിലൊക്കെ കൂട്ടീട്ടണ് കഴിക്കലാ. ഒന്നും ഇണ്ടാക്കാൻ ടൈമ്ട്ടൂല.
ആഹ ഹാ ഹ, ആഹ്
ഇപ്പൊ പിന്നെ കൊയ്പ്പല്ല, ഇപ്പൊ കുട്ടിനെ ഓനെ നോക്കി തരാനും വല്യ മോള് ഇള്ളയ്നോട് ഓളെ കൈയ് കൊട്ത്ത്ട്ടെല്ലാ പണികളും കയ്
ഓഹ് ആഹ് അതുള്ളോണ്ട് പിന്നെ കൊഴപ്പ ഇല്ല.
ആഹ് ഇസ്കൂള്ണ്ടായാ ഓലെ കിട്ടൂലേയ്
ആഹ് ആഹ് ഇവിടെ ഒരാള്ത് നാല് വയസ്സേ ഉള്ളു അത്കൊ
അല്ല വല്യ വല്ല്യ മോളും ഇഞ്ഞൊമ്പീക്കാ. ഓക്കത്യ ഓളത്യാവശ്യം ഇട്ക്കും വീട്ടില് അഹാഹ്
അതുകൊണ്ട് പിന്നെ വല്യ പാടു ഇല്ലായിരിക്കും.
ആഹ്
ആഹ് രണ്ടും പിള്ളാരായോണ്ട് നമുക്ക്, ഒരാളോടേപ്പിച്ചിട്ട് പോകാനും പറ്റത്തില്ല.
ആഹ് അതന്നെ.
ആഹ് ഒട്ടും പറ്റത്തില്ല, നമുക്ക് മിറ്റത്ത് പോലും നിർത്താൻ പറ്റ
ഉം ഞാന് പൊർത്തെവ്ടെ പോവാണെങ്കിലും ഓനെ ഇവടാക്കീട്ട് പോവലാ, ഓളെട്ത്ത്. വേഗം പെട്ടെന്ന് പോ വന്ന് പോ പോരാൻ പറ്റിയ സ്ഥല ക്കാണെങ്കില്
ആഹാ അതായിരുന്നു നല്ല നോക്കാനൊരാള്ണ്ടെങ്കി പിന്നെ കൊഴപ്പ ഇല്ലേ.
ആഹ് അതെന്നെ. ഇപ്പോ ഒന്നും കൊഴപ്പണ്ടാവില്ല, നടക്കലൊക്കെ തൊട്ങ്ങുമ്പളാണ് നമുക്ക് അധികം ബുദ്ധിമുട്ട് വര. ഇപ്പൊ കൗല്ണിം ഇര്ക്കിണ്യൊക്കെ പ്രായല്ലെ ആയിട്ടുള്ളൂ.
എന്തേലൊക്കെ
ആഹ ഹ അത് മുട്ട്ത്തിണിം നടക്ക്ണ്യൊക്കെ സമയാവുമ്പളാണ് കൊർച്ച് ബുദ്ധിമുട്ട് വര.
നമ്മള് കയ്യിലിരിക്കുമ്പൊ ഓർക്കും നടന്നാ മതി, നടന്നു കഴിയുമ്പഴാ
ഉം നടന്ന് കഴിയുമ്പം
അവിടെ വീട്ടില് അമ്മക്കെണ്ടെയ്ക്കുലേ നോ അമ്മണ്ടോ?
ആഹ് ഉണ്ട്. എല്ലാരും ജോലിക്ക് പോവും. പിന്നെ പകല് ഞാനും പിള്ളാരും മാത്രേ ഒള്ളൂ.
ഉം ഉം ഉം.
പിന്നെ രാവിലെ എല്ലാം കഴിയും പിന്നെ ചെറിയ തുണി ഇളക്കും അങ്ങനെയക്കെ കാര്യങ്ങള ഉള്ളു.
ആഹ്.
ആഹ്.
കാര്യായിട്ട് ഓലും ഒറങ്ങണ ടൈമ് ആഹ് ആയിക്കോട്ടെ.
ശരിയാ.